ഹലോ ആഹ എന്തൊക്കെയണ്ട് വിശേഷം കൊറെ കാലായല്ലോ വിളി ച്ചിട്ടൊക്കെ ഒരു വിവരെ ഇല്ല
നല്ല വർത്താനം സുഖമാണ് ഇപ്പൊ കാ
ഉം
ഇപ്പഴ കാണാത്തെ
ആഹ ശരിയാണ് ഇപ്പൊ എവിടെയ അവള് ഇവിടെ നല്ല മഴക്കുണ്ടോ
മഴയാണ് എന്ന നല്ല
ആഹ ഇവിടെ ആർക്കും കൊഴപ്പൊന്നുമല്ല കൊഴപ്പന്ന് പറ ചെറിയ അതെ അതെ ചെറിയ കുഴപ്പംന്ന് പറയാന ഇപ്പ പനിയൊക്കെ എല്ലാർക്കും പനിയല്ലേ അവിടെ പനിയൊക്കെ ഉണ്ടോ
ആഹ അവിടെ എല്ലാർ ക്കും പനിയാണ് ഒക്കൊ ഇപ്പം ഇപ്പൊ ഇന്ന് ഒരു കുട്ടിനെ കൊണ്ടുപോയിക്കായിരുന്നു രക്തം ടെസ്റ്റ്‌ ചെയ്യാനൊക്കെ ഇപ്പ പറഞ്ഞപ്പോ ക്ഷീണണിയോട് നീക്കണില്ല ജലദോ ശം ചോമേം പനീം
ആഹ തന്റെ സൗണ്ട ഒക്കെ മാറിരി
ഉം എനിക്കും പനി എന്തോ കു
ആ ആ ഇപ്പൊ എനിക്ക് തോണുന്നേ ഈ പുതു പുതുമഴക്കല്ലേ ചെലപ്പോ മഴ കൊണ്ടിട്ട് ട്ടോ അതിന്റെ വല്ല പ്രശ്നയിരിക്കും ഇപ്പോ ഒന്നാമത് ഒരുമതി രി കാലാവസ്ഥയല്ലേ ഇപ്പോ മഴയല്ല വെയിലും അല്ല അങ്ങനെ ഒരു കാലാവസ്ഥയല്ലേ
ആ അത് കൊണ്ട് തന്നെണ് പറഞ് ഡോക്ടർ ഹോസ്പിറ്റൽ ചെന്നപ്പോ അവിടെയൊക്കെ നറഞ്ഞുക്കുണു ബെഡ് പോലും ഇല്ല കെടക്കാൻ പറയുന്ന ഡെങ്കിപ്പനി കൗണ്ട് കമ്മിയാവലും ഒരുസം മഴയാണെങ്കി പിന്നെ രണ്ടുസം വെയില് പിന്നെ മഴ അങ്ങനെയല്ല കാല
ആ അത് ഇപ്പൊ എല്ലാ വർഷവും അങ്ങനെ തന്നെയല്ലേ ഈ ഒരു ടൈം ആവുമ്പോ എവിടന്നൊക്കെ ഇല്ലാത്ത പനിയെ ക്കേ നമുക്ക് പേര് പോലും അറിയാത്ത ഓരോ പനി കളൊക്കെ നമുക്ക് പറഞ്ഞു തരാ ഓല്
ആഹ് ഡെങ്കിപ്പനി നിപ്പന്നൊക്കെ പർഞ്
ഉം ഇപ്രാവശ്യം ന്താ ഷി ഇപ് പ്രാശ്യം പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ഇറങ്ങിക്ണൂന്നുർഞു. ഞാൻ പിന്നെ ഇൻക്ക് പനിക്കൊക്കെ ചെയ്തു പക്ഷെ ഹോസ്പിറ്റൽലൊന്നും പോയിട്ടില്ല.
ദേന്നെ ഇവടെ എല്ലാരെയും കൊണ്ടു ഓസ് ഓരോ ദിവസം ഒരോര്ത്തരെയും കൊണ്ട്ന്ന് പോയീന്നെ ന്ന് ഒരാളെയും കൊണ്ട് പോഉ പിന്നെ പിറ്റേ ദിവസം അടുത്ത ആള്ത് തുടങ്ങും. ഇവടെ അടുത് കൂടെക്കെല്ല പനിയാണ് ടങ്കിപ്പനി ക്കെണ്ട്ന്നർഞ്ഞീണത് കുട്ടികളുംന്നന്നെസ് കൊണ്ടാക്കുമ്പോ മഴ ക നല്ല കമ്മിയാണ് ടീച്ചേഴ്സ്ക്കെ പറയിണ്ട് പനിയും ജലദോഷവും ചുമലും പൊട്ടിട്ട് കുട്ടികളെന്നെ ക്ലാസ് ല് അധികം വരുന്നില്ല യാ പിന്നെ പനി മാറി അതിന്റെ ശീനോ
ഈവ് കാലാവസ്ഥന്ന് പറഞ്ഞാ തന്നെ നമുക്ക് ഒന്നാമതീ സ്കൂൾല് വർക്കിനൊക്കെ പോണോലെ അവസ് അതായത് ഇന്ക്ക്ന്ന് വർഞ്ഞ ന്റെ കാര്യം തന്നെ പറയാൻ ഇൻക്കൊക്കെ രാവിലെ നീ ക്ക മടിയാ അതായത് ഇപ്പോ മഴക്കാല ആവോണ്ട് ഇപ്പൊ മുറ്റത്തക്ക്റങ്ങാൻ തന്നെ മടി അങ്ങനത്തെ ഒരു ഏഹ് രീതിയിലാണ് പോണത് കോളേജിലൊക്കെ പോകാൻ ഭയങ്കര മടിയ രാവിലെ എണീക്കണം സത്യം പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥയാണ് ചൂടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുല്ല പക്ഷേ എന്താപ്പ ഇങ്ങനെ ചില ഇത് പുതുമഴക്കാലം ആവണ്ട എനിക്ക് തോന്നും പുതുമഴ ഇപ്പോ ഒരു ചാറ്റൽ മഴ കൊണ്ടാ പനി വര എന്നൊക്കെ പറയണ ട്ടിട്ട് ല്ലേ അതുപോലെ ഇപ്പൊ കൊറെ എന്താ എല്ലാർക്കും അങ്ങനെതന്നെ ചോദിക്കണോടത്ത് ചോദിക്കണോടത്ത് പനി ജലദോഷം ഓരോരുത്തർക്ക് വേറെ വേറെ അസുഖങ്ങളാ അതായത് ചെലോൽക്ക് ചഛർദി പനിയാണെങ്കിൽ ചെലോൽക്ക് ജലദോഷം പനി അങ്ങനെ പലതരത്തിലുള്ള പനിയിണ്ട് ഇപ്പൊ എന്താണ് ടെസ്റ്റ്
ഉം ആഹ് അതെ എന്താ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മൂന്നിസിന് ഗുളിക തന്ന്ക്കാണ് അത് കഴിഞ്ഞിട്ട് കുറവില്ലെങ്കി
ആഹ് പക്ഷെ വേറ കാല ഇനിപ്പോ വേനൽ വ ന്നാലും അതിനേറെ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ കഴിഞ്ഞ വേനല് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളല്ലോ അപ്പൊ തന്നെ എന്തെല്ലാം പ്രശ് ങ്ങളാണ് ഓരോരുത്തർക്ക് ഉണ്ടായിരിക്കുന്നത് ഓരോരുത്തർക്ക് സൂര്യാഘാതം ഏക്കല്ലും ഇപ്പൊ പണിക്ക് പോകണൊക്കെ അവസ് ന്ന പറഞ്ഞാ ഭയങ്കരായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കും ഈ ചൂട് കാലത്ത് ഈ വെയിലത്ത് പണി എടുക്കുന്ന കൂലിപ്പണിയൊക്കെ എടുക്കുന്നവരുടെ അവസ്ഥ ഒന്ന ആലോച കിയെ ഭയങ്കര കഷ്ടാണല്ലേ
എന്ത് ചൂടായിരുന്ന് നാപത് ഡിഗ്രീടൊക്കെ മേല ഉണ്ടായിരുന്നല്ലോ.
ആഹ് അത് ശരിയാ
അപ്പൊ ആഹ് പാലക്കാട് ജില്ല കുറച്ച അധികം ചൂടായിരുന്നു ഓരോ കാലാവസ്ഥ വരുമ്പോള് അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പൊ മഴയായപ്പോ അസുഖങ്ങള് ചൂടുകാലം ആകുമ്പോ ജോലിക്ക് പോകാൻ പറ്റായികേം പൊറത്തക്കെറങ്ങാൻ പറ്റാതെ ചൂട് കൊണ്ടും പിന്നെ വെള്ളല്ലായ്കയും
ആ അത് പ്ര തേകാരണങ്ങളൊക്കെ അവിടെ എങ്ങനെ വേനൽക്കാലയ്ക്കെ വെള്ളത്തിനും ക്ഷാമം എന്തെലുണ്ടോ
ഇവടെ ഇവടെ പിന്നെ കൊഴപ്പല്ല കൊർച്ച മേൽഭാഗത്തൊക്കെ നല്ല ക്ഷാമാണ് വെള്ളത്തിന് അവടെ കെണറൊക്കെ വറ്റി അവിടെ ഒരു ആറേഴ് വീട്ണ്ട് ഓൽക്ക് വെള്ളൊക്കെ പഞ്ചായത്തിന്ന് ഇങ്ങനെ കൊണ്ട വര അങ്ങനെയൊകണ് പിന്നെ ഓലായിട്ട് ഗുഡ്സിലൊക്കെ ഡ്രമ് ടാങ്ങി വെച്ച് അയ്കൊണ്ടര ഓലെ ആവശ്യത്തിനൊക്കെ
ആ ഇപ്പൊ ജലനിധി അങ്ങൻത്തെ പരിപാടി എന്തെലും ഉണ്ടോ അവ്ട്
ഇവിടെപ്പെ ജല നിധികളൊന്നുംല്ല രണ്ട് ജലനിധിയും കംപ്ലൈന്റ് ആയി കെടക്കാണ് ഇനി ഒരു ജലനിധി ഇട്ക് ക്കല്ണ്ട്ന്നൊക്കെ പറിണിണ്ട് ഇതുവരെ നില വന്നിട്ടൊന്നുല്ല
ആ എനിക്കുവടെ ഇവടെ വല്യ പ്രശ്നങ്ങളൊന്നുല്ല അതായത് ഞങ്ങള് കെൺറ്റിതെ വറ്റം ഭാഗ്യം കൊണ്ട് എന്തോ വറ്റാറൊന്നുല്ല എല്ലാ കൊല്ലവും അങ്ങനെ കെയ്ച്ചിലായി പോണണ്ട് പക്ഷെ ചെലോർക്ക്ന്നൊക്കെ പർ ണ ഇങ്ങനെ ഈ വേനൽക്കാലം ആകുമ്പത്തന്നെ കെണറ് വറ്റി ഇപ്പൊ കുടിവെള്ളത്തിന് പോലും അവിടും ദൂരത്തൊക്കെ പോയി സഞ്ചരിച്ച് ഏഹ് ഓരോ ഭാഗത്തൊക്കെ പോയി വെള്ളം ഏറ്റി വരും അങ്ങൻത്തെ പ്രശ്നൊന്നും ഇവടെല്ല ചെലര്ക് അങ്ങനത്തെ പ്രശ് ഞങ്ങൾക്കണ്ടായിട്ട്ണ്ട് കയ്ഞ്ഞ വേനൽലൊക്കെ
ആഹ് ഇവടെ അട്ത്തു കൂടൊക്കെ ഇങ്ങനെ ഇണ്ടായിട്ട്ണ്ട് ഇവടൊരു ഒന്ന് രണ്ട് മൂന്ന് വീട് മാത്രേള്ളു വെള്ളത്തിനൊക്കെ വല്യ പ്രശ്ന ല്ലാതെ പ്രശ്നല്ലാതെ ഇരുന്നിട്ട് മറ്റുള്ള വീട്ടലു കുടി പോലും വെള്ളല്ലായിട്ട് കുപ്പിയില് നേർച്ചി ഇവ്ട്ന്ന് കൊണ്ടോവാ ഡ്രമ്മിൽ അടച്ച്താക്കാ അങ്ങനെയൊകൊള്ള നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ പ്രാവശ്യ വേനല്ക്ക് ചൂടാണെങ്കിലോ സഹിക്കാൻ പറ്റാത്ത ചൂടല്ലേ എന്ന ഒരു മാസം.
ഇപ്രാവശ്യത്തെ ചൂടിനാണ് നമ്മുടെ റമളാനോക്കെ വന്നു തോന്നൂണു ല്ലേ
ആ റമളാൻ ഫസ് ലാസ്റ്റക്ക എത്തിയപ്പോകെ എന്തൊരു ചൂടായിരുന്നു. സഹിക്കാൻ പറ്റാത്ത ചൂട് യിര്ന്നു എത്രങ്ങാനും ആൾക്കാരനെ കുഴഞ്ഞു വീണ് മരിച്ചിട്ടും ജന്തുക്കളായാലും പശു ആട് അങ്ങനത്തൊക്കെ ചൂട് സ കാഞ്ഞിട്ട്
ഉം ശരിയ എല്ലാ കാ റ്റ് എല്ലാ കാലത്തിന് അനുസരിച്ചുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെന്ന ഗുണണ്ട് കുഴപ്പല്ല ഇപ്പത്തെ കാലാവസ്ഥ ഏഹ് നമ്മള് ശരീരത്തിനൊന്നും വല്ല്യ കുഴപ്പല്ല പക്ഷെ രോഗങ്ങളെ കൊണ്ടും മറ്റു പ്രശ്നങ്ങളെ കൊണ്ട് തടസ്സണ്ടാവുന്നുള്ളു.
ഉം ഇപ്പത്തെ മഴ താണ് കാറ്റും മഴയും കാറ്റടച്ചാ നല്ല പി കാറ്റായിരിക്കും പിന്നെ അസുഖങ്ങളും കൊതുക് നല്ല അസുഖങ്ങളും ഉണ്ട് ഒരു സ്ഥിരായി
യ ഇപ്പോ ഈ മഴക്കാലത്ത്ന്ന് പറഞ്ഞാല് ഈ പോർത്ത് മുറ്റത്ത് ചെരട്ടിം പിന്നെ നമ്മടെ ബ്ബറ് തൊടുല് റബ്ബർലൊക്കെ നമ്മടെ ചെരട്ട ഉണ്ടാവൂല്ലേ പാലൂറ്റാം വെക്ക്ണേ ചെര ടൈലൊക്കെ ഇങ്ങനെ വെള്ളം നെർഞ്ട്ടും അവിടെ വെള്ളം നെറഞ്ഞിട്ട് കൊതുക് മുട്ടയിടാ പെരുകാ അങ്ങനൊക്കെയാണ് ഡെങ്കിപ്പനി പോലത്തെ ഓരോരോ അ അസുഖങ്ങള് ഇങ്ങനെ ഇണ്ടാവ്നെക്കാരം ത്ത്
ആ അതന്നെ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഒരു പെണ്ണ് ചുറ്റുവാടൊക്കെ നല്ലോണം വൃത്തയായി സൂക്ഷിക്കാനും ചെര്ട്ടിലൊക്കെ വെള്ളം കെട്ടിക്ക്ണ്ടെങ്കി കളയാ കാരണം അത്ര തെരക്ക് ഹോസ്പിറ്റൽലൊക്കെ ഒരു സമയത്ത് ചെന്ന് നോക്കുമ്പോ അല്ല ഒര് കടക്കവിടെ ബെഡില്ല നല്ല ബുദ്ധിമുട്ടാണ് അസുഖങ്ങള് അത്രേം ഇണ്ട് ഈ മഴക്കാലം മഴ ഒന്ന് പെയ്യും പിന്നെ രണ്ടുസം വെയ്ല് പിന്നെ മഴ അതല്ലേ
അതെ അതെ കാലാവസ്ഥ ഇങ്ങനെ മാർണോണ്ട് തന്നെ ക്ക് ഇങ്ങനെ രോഗങ്ങള് ക്കെ ഇണ്ടാവാൻ തോൻണ് പിന്നെ ഈ മഞ്ഞുകാലത്തെ പറ്റി പറയാണെങ്കി എന്താ ഡിസംബറ്, നവംബർ, ഡിസംബർ ആ കാലത്താണല്ലോ അല്ലേ കാലം ഇണ്ടാവാ
ഉം ഞ പിന്നെ രാവിലെ നിക്കുമ്പോ ഒരു തണുപ്പാ വല്യയൊരു പ്രശ്നമായി തോന്ന്ന്നില്ല ഈ രാവിലെക്കെന്ന് വെച്ചാ മദ്രാസക്ക് അങ്ങനെക്കെ പോണോൽക്കെള്ളൂ
അതെ ഇൻക്ക് എൻക്ക് പേഴ്സണലി ഇഷ്ടായ ഒര് ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥയാണ് മഞ് കാലം പറയുമ്പോ രാവിലെന്ന് പറഞ്ഞാ ഭയങ്കര തൺപ്പ് പിന്നെ വല്ല പ്രശ്ം ഉച്ചയ്ക്കും തന്നെ വലിയ പ്രശ് ന്നന്നുല്ലേ രാത്രിയും തണുപ്പ് നല്ലൊരു കാലാവസ്ഥയാണ് തിലേ
ആ നല്ലൊരു കാലാവസ്ഥയാണ് വല്യയെ ചൂടുല്ല രാവിലെ ചെറുതായിട്ടുള്ളരു തണുപ്പ് മാത്രള്ളൂ ചെ നല്ല തണുപ്പ്ണ്ടെങ്കിലും രാവിലെ വല്ലാതെ പൊർത്തു പോകണ്ടല്ലോ നല്ല രാവിലെന്ന് ഒരു പത്ത് മണി കഴിഞ്ഞട്ടക്കെ നമ്മക്ക് പൊർത് പോയാ മത്യല്ലോ നല്ലൊരു കാലാവസ്ഥ ആയ് ത്തെ തോന്നല് ഈ മഴക്കാലം വേനൽക്കാലോ ആണ് പിന്നെ കൊർച്ചൊരു ബുദ്ധി
പിന്നെ ഇ മഞ്ഞുകാലം അത്ര വ നല്ലതന്ന്യാണ് പക്ഷെ ചെലേപ്പൊക്കെ നമ്ക്കി മഞ്ഞൊകെ കൊണ്ടിട്ട് ജലദോഷം പനി പോൽത്തെ അസുഖങ്ങ വരാണ് പ്രത്യേകിച്ച് കുട് കുട്ട്യേൾക്കൊക്കെ ചെറിയ കുട്ട്യേൾക്കൊക്കെ പെട് ട്ടെന്ന് മഞ്ഞു കൊണ്ടാല് അസുഖം വര്ന്നൊരു പ്രശ്നം ആ കാലത്ണ്ട്
ഉം അത്ണ്ട് മഞ്ഞു കാലത്ത് പ്പൊ മദ്രസേക്ക് പോണ ചെറ്യേ കുട്ട്യേൾക്ക് ദിവസങ്ങളൊക്കെ നല്ല മഞ്ഞായിരിക്കും അപ്പോഴൊക്കെങ്ങനെ ഇപ്പ നല്ല ബുദ്ധിമുട്ടന്നെയാണ് എന്നാലും ഈ മഴക്കാലത്തെയും വേനൽക്കാലത്തെയും പോലും അത്രക്കാണ്ട് തോന്നാറില്ല
ഉം ഇപ്പോന്ന് പർഞ്ഞാ പ്രത്യേകിച്ച്ന്ന് പറയാനിപ്പൊ എന്താ ഇപ്പൊ ഒക്കെ മനുഷ്യന്മാരിങ്ങനെ പ്രകൃതിനെ വല്ലാണ്ട് നശിപ്പി- കാണെ. അതുകൊണ്ടായിരിക്കും ഈ കാലാവസ ത വല്ലാണ്ട് ഇങ്ങനെ മാറി മാറി മാറി വരുന്ന ഒരുപാട് ഇപ്പൊ ഇപ്പ എന്താപ്പ ഈ മഴക്കാലത്ത് തന്നെ നമ്മള് ഏ- ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നങ്ങളാണ് ഈ ഈ പ്രളയം ആ ഉരുൾ പൊട്ടല് അങ്ങനത്തൊക്കെ കാര്യങ്ങള് ഇതൊക്കെ നമ്മൾ പ്രകൃതിനെ ഉപദ്രവിക്കുന്നൊണ്ട് നമുക്ക് പ്രകൃതി തിരിച്ചു തരണതാ അതൊക്കെ അല്ലേ മഴക്കാലത്തൊക്കെ അങ്ങനെ പ്രശ്നങ്ങളും കൂടി നമ്മൾ നേരിടാ ണ്ട്
ആ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടലും നല്ല അനുഭവിക്കലുണ്ടല്ലോ കാരണം മരങ്ങളും ഇല്ലാത്ത കൊണ്ട് വെള്ളം അങ്ങനെ ഒലിച്ച് പോകേണ്ടേ എവിടെം നിക്കണൂല്ല ഒരു അടിപ്പിച്ച് രണ്ട് മൂന്ന് മണിക്കൂർ മഴ പെയ്താൽ തന്നെ വെള്ളം നിറഞ്ഞു
ആ അതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയെ കെയർ ചെയ്യണ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങട്ടും കിട്ടുള്ളൂ അത് നമ്മള ഉപദ്രവിക്കാൻ ശ്രമിക്കും ശ്രമിക്കുന്നോളം പ്രകൃതി നമുക്ക് ഇവിടക്കും ഉപദ്രവിക്കുക ചെയ്യുള്ളൂ അതാണ് നമുക്ക് ഇത്രയും വലിയ വലിയ ദുരന്തങ്ങളൊക്കെ ഈ കാലത്ത് നേരിടേണ്ടി വരുന്നത്. അപ്പൊ പിന്നെ ഈ ഇനി നമുക്ക്‌ ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം
ആയിക്കോട്ട ഓക്ക ശരി
ശരി